ആഹ് എന്താ പണി വെറുതിരിക്കാണോ
അല്ല വെറുതെ ഇരിക്കല്ല ഞാനിപ്പോ എന്റെ മോൾക്ക് വേണ്ടി ഭക്ഷണം ഫുഡ് മുത്താറി അരച്ചുണ്ടാക്കാനും വേണ്ടി മുത്താറി കഴുകുകയായിരുന്നു
ആഹ് മോൾക്ക് എന്തൊക്കെയ ഭക്ഷണങ്ങളാ കൊടുക്കാറുള്ളത് ഇപ്പോ അവൾക്ക് ഒന്നര വയസ്സാണോ അതായത് അപ്പൊ ഈ ഒന്നര വയസ്സായ കുട്ടികൾക്ക് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് പോഷകാഹാരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്.
നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മൾ ഫ്രൂട്ട്സുകളെല്ലാം കൊടുക്കും കൊടുക്കണം അതുപോലെ പയർ വർഗ്ഗങ്ങള് മുത്താറി അങ്ങനത്തെതെല്ലാം കൊടുക്കണം. പക്ഷെ എന്റെ മകള് അതൊന്നും കഴയ്ക്കത്തില്ല അപ്പൊ ഞാൻ അവൾക്ക് കൊടുക്കല് മുത്താറിയാണ് മുത്താറി രണ്ടു നേരവും പിന്നെ കഞ്ഞിയുണ്ടാകും ചെറിയ അരി ഉപയോഗിച്ചിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞിയും കൊടുക്കും ഉം ആഹ് അത് രണ്ടാണ് കൊടുക്കല് അതന്നെ അവള് കഴിക്കാൻ കൂട്ടാക്കാറില്ല ഞാൻ നിർബന്ധിച്ച് കൊടു ക്കാറാണ് ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാൻ.
ആഹ് ആഹ് അപ്പൊ ഈ എന്താ ധാന്യപ്പൊടികളൊക്കെല്ലേ. അതൊക്കെ പൊടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട് അതുപോലെ നമ്മുടെ നട്സുകളൊക്കെ. അങ്ങനെയൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് നല്ലതാണല്ലോ.
അതെ നല്ലതാണ് ഇവള് മുത്താറി മാ ത്രേ കഴിക്കുള്ളൂ ഞാൻ തീറ്റിപ്പിക്കലാണ് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചെ മുത്താറില് മാത്രാവുമ്പോ അതില് എല്ലാ കണ്ടൻസും അടങ്ങിട്ടില്ലല്ലോ വൈറ്റമിൻസ് ഒന്നും അപ്പൊ ഞാനും നട് സുകളൊക്കെ വാങ്ങി മക്കാന, പിസ്ത അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള നട്ട്സുകളെല്ലാം വാങ്ങി അ പ കിങ് സീഡ് അങ്ങനത്തെ നട്ട്സുകൾ വാങ്ങി പൊടിച്ചാണ്ട് ഈ മുത്താറി ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് കൂടുതൽ കൂട്ടിയാല് കുട്ടിക്ക് ആഹ് ആഹ് ആഹ്. ഗ്യാസ് കൂടും അപ്പൊ അതിലേക്ക് ഓരോ സ്പൂണോ രണ്ട് സ് സ്പൂണോ വീതം മുത്താറി ഉണ്ടാക്കണേക്ക് കൂട്ടിയാണ്ട് കൊടുക്കാറുണ്ട്.
ആഹ് അതാവുമ്പോ അവർക്ക് പോഷകവും ലഭിക്കുവല്ലോ.
ആഹ് അതെ അതെ.
ആ ഒരു പ്രായത്തിലുള്ള മക്കള് ഭക്ഷണം കഴിക്കാന് നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മള് പോയി പോഷകാഹാരങ്ങളൊന്നും അവരുടെ ശരീരത്തിലെത്തിയിട്ടില്ലെങ്കിൽ അതിന്റേതായ ബുദ്ധിമു ബുദ്ധിമുട്ട്കള് വേറെേയും വരുല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കണ്ടാവുമല്ലോ അല്ലെ?
അ പോലെ അതെ അതെ ഉണ്ടാകാറ ഉണ്ടാകും കാരണം അതിപ്പോന്ന് പറഞ്ഞാല് ഒരു രണ്ട് വയസ് ത്ത് വരെന്ന് പറഞ്ഞാല് കുട്ടികളുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുണ ഒരു സമയാണ്. അപ്പൊ നമ്മള് ആ ഒരു സമയത്ത് അവർ ക്ക് നല്ല ഭക്ഷണങ്ങളൊക്ക കൊടുക്ക നല്ലത് കാണി ച്ചു കൊടുക്ക നല്ലത് പറഞ്ഞു കൊടുക്ക ഒരു മൂന്ന് വയസ് വരെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ആഹ് അതെ ഒരു മു മൂന്ന് വയസ്സ്‌ വരെ നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതിന് ശേഷമുള്ള പ്രായത്തിൽ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ട. അവരുടെ സ്വഭാവം ആ ഒരു രൂപത്തിലാണ് ആഹ് ആഹ്. ബിൽഡപ്പെയ്യ.
അതു പോലെപ്പ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു ഒരു പത്ത് ത്ത് വയസ്സായ ആൺകുട്ടിയാണ് ഫോൺ വാങ്ങി വച്ചതിന് വേണ്ടി വ വച്ചതിന് ഒരു ഒരു ര ഇരുനില കെട്ടിടാണ് അതിന്റെ മേലെ കയറി നിന്ന് അടിയിലോട്ട് ചാടാൻ വേണ്ടി നി ക്ക അപ്പൊ എന്താണത് ഫോൺ വാങ്ങി വെച്ചതാണ് ഈ ഫോൺ അഡിക്ഷൻ ഇപ്പൊ കുട്ടികളെടേല് നന്നായിട്ട് വരുന്നെണ്ട്.
അതെ അതെ.
ആഹ അപ്പൊ അതിന്റെ അടില് കൊറേ കമന്റ് കണ്ടു രക്ഷിതാക്കളെ കുറ്റം പറയുന്ന രീതില് പക്ഷെ അവിടെ രക്ഷിതാക്കളെ എങ്ങനെ കു റ്റം പറയാൻ പറ്റും നമുക്കിപ്പോ കൊറോണന്നില്ല രോഗം നമ്മുടെ നാട്ടില് പകർന്നതിന് ശേഷമാണ് കുട്ടികളുടെ കയ്യിലാരങ്ങി നമ്മുടെ കൈയിലായാലും ഫോണ് വരാൻ തുടങ്ങിയത്. അതുവരെ നമുക്കും തന്നെ ഫോണ് യൂട്യൂബ് ആയിട്ടൊന്നും വലിയ ഐഡിയകളില്ലാത്ത ആളുകളായിരുന്നു. ആരുടെയൊക്കെയോ കയ്യിലുണ്ടെന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഒരിക്കലുമത് രക്ഷിതാ ക്കള മാത്രമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ രക്ഷിതാക്കളും അതിലൊരു പങ്കാളികളാണ് അല്ലാന്നല്ല. അപ്പൊ അതിന്റെ അടീല് കുറേ കമന്റുകൾ അങ്ങനെ കണ്ടു അപ്പോരാള് പറഞ്ഞ കമന്റാണ് ഞാനിപ്പ ഈ വായിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞു തന്നത് നിങ്ങക്ക് ആ കമന്റ് ഞാൻ വായിച്ചിരുന്നു അപ്പൊ ശരിയാണ്. കാരണം രക്ഷിതാക്കളെ മാത്രമായിട്ട് എങ്ങനെ ഇവിടെ പറയാൻ പറ്റാ?
അതെ അതെ. രക്ഷിതാക്കൾക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യേണ്ടി വരും അപ്പൊ അവര് ഫോണ് ചെല അപ്പൊ അവിടെ വെച്ച് പോയാല് കുട്ടികളറിയാതെ എടുക്കും കളിക്കും
കൊടുത്തിട്ടായിട്ടല്ലല്ലോ അവരെടുത്ത് കളിക്കുന്നതാണ് പൊതുവേ അങ്ങനെയാണ് കാരണം അധികം ആരും പെട്ടെന്ന് വെറുതെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഫോൺ കൊടുക്കൂലല്ലോ അത്രയും ബുദ്ധിമുട്ടാക്കീട്ടും ഞാനന്നിപ്പതിനി എന്റെടുത്ത് എത്ര കരഞ്ഞാലും ഞാൻ മാക്സിമം ഞാൻ കൊടുക്കാറില്ല കരഞ്ഞെന്നു കരുതി ഞാൻ തീര കൊടുക്കൂല അല്ലാത്ത ടൈമില് കൊറച്ചു നേരത്തെ ചെല കൊടുത്താ കൊടുത്താ അതന്നെ എനിക്ക് പേടിയ കാരണം തിരിച്ച് കിട്ടലോ തിരിച്ച് നമ്മൾ ഫോണ് വാങ്ങുമ്പോൾ ഓര് കരയാണ്
അതെ അപ്പൊ ഈ ഫോൺ അഡിക്ഷന് കാരണം അധികും ആ കുറ്റപ്പെടുത്തലുകളേറ്റുവാങ്ങേണ്ടി വരുന്നത് കുട്ടികളുടെ ഉമ്മമാരാ അമ്മമാരാണ് പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ആ അതെ ഇപ്പൊ എന്റെ മകൾക്കൊന്നും ഞാൻ അധികം ഫോണ് കൊടുക്കാറില്ല എത്ര കരഞ്ഞാലും കൊടുക്കാറില്ല പക്ഷെ അവളുടെ ഗ്രാൻഡ് പാരൻറ്സ് രണ്ടു വീട്ടിലെ ഗ്രാൻഡ് പാരൻറ്സും നല്ലോണം കൊടുക്കും ക്കും അപ്പൊ അവരാണ് കുട്ടിക്ക് ഈ അഡിക്ഷൻ ഇണ്ടാക്കുന്നത്
ഈ അപ്പൂപ്പന്മാരും അമ്മന്മാരും സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ അത് ഭയങ്കരമായ അതാണ് ഏറ്റവും വലിയ വിഡിത്തരാണത് കാരണം അങ്ങനെയാണ് അവർക്കത് അതിലഡി ക്ഷണാആവുന്നത്..
മ്ഹ്. അതെആ..
എന്റെതും. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് ണ്ടേലും അതില്ല അവളന്നെ മറന്നു പോയി.. ണ്ടാവുഅവൾ. അവരുടെ അടുത്ത് ചോദിക്കാന്..
ആ. ആ. ഓക്കെ..
അതന്നെ. അതുപോലെപ്പോ ഞാാന അതുപോലെ വേറെ എവിടെയൊ ഒന്നുണ്ടായിരുന്നു ഒരു കുട്ടിയാ ആത്മ.. ട്ടി. ചെയ്തത് അതും ഫോണ് വാങ്ങി വെച്ചതിന്.. ചെറിചെറിയെ മക്കളാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്.. ചെറിയ ചെറിയ കുട്ടികള്..
ആ അതെ അതെ.. അപ്പോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകള്ണ്ട്. ആ.. ഫോൺ അഡിക്ഷൻ കാരണം..
അതെ അതെ ഫോൺ അഡിക്ഷൻ ന്ന് പറഞ്ഞാല്. വളരെ യെന്തിനാ പഷേ ഞാൻ പറയുന്നത്.. വലിയ ആളുകളും കാണുമെന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുല്ലോ ഇപ്പൊ കാണേണ്ടാന്ന് വെച്ചാ നമ്മള കാണാതിരിക്കും. ഷേ. ഇതിനഅഡിക്ഷനായിട്ടുള്ള കുട്ടികൾക്ക് അത് അത് കിട്ടുക തന്നെ വേണം.. അല്ലെങ്കി അവരവിടെ കെട.. ഇന്ന് ങ്ങണ്ടഅലറി വിളിച്ച് എങ്ങനെങ്കിലും അത് കൈക്കലാക്കുല്ലോ..
ആ അതെ. ശരിയാണ്.. ഓക്കെ പിന്നെ എന്തൊക്കെയാ..
പിന്നെന്ത് ങ്ങനെ പോണ്. ഞൻ ഇന്നലെ.. ടൈലിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇന്നലെ എടുക്കും നില്ലത് അത് നമ്മൾ ടൈല അവര്.. ക്ക് ഇവിടെ എത്തിച്ചു തന്നു പക്ഷെ.. അ എന്താ. ഞാൻ പറഞ്ഞില്ലേ നല്ല വെല കൂടിട്ടുണ്ട് ഇപ്പൊ യുദ്ധത്തിന്റെ കാരണം കൊണ്ടൊക്കെ.. തന്നെയാണ് പക്ഷെ നമുക്ക് അവര് തന്ന ടൈലും നമ്മള് നമ്മളവിടെ ഓർഡർ യ്ത ടൈലും. ര.. രണ്ടും രണ്ടാണ് അപ്പൊ നമ്മള് പിന്നെ അവിടെ.. പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നമുക്കത് മാറ്റി തരാനൊക്കെ.. പ. നമ്മള അത്രം ക്യാഷ് കൊടുത്ത് വാങ്ങല്ലേ അതൊണ്ടി.. ആഹ നമ്മളെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ട നമ്മള.. ത്രി ആഗ്രഹിച്ച ഒരു വീട് ടുക്കുമ്പോ എന്നൊക്കൊക്ക ഉള്ളതാണ് ഈ ടൈൽ ന്നൊക്കെ പറഞ്ഞാ നമ്മള് എ ടകെടക്ക്. മാറ്റ.. റ്റുന്നതല്ലല്ലോ അപ്പം അത്രീ.. ഗ്രഹിച്ച് എത്തുന്നാതാവുമ്പോ നമ്മൾ അവിടെ പോയി അവരുടെടുത്ത് സംസാരിച്ചു അവര് പറഞ്ഞു.. അത് അങ്ങനെ തന്നെയാണ് അത് തന്നെയാണല്ലോ ന്നൊക്കെ അവര് നമ്മളന്നെ ഒന്ന് ഒഴിഞ്ഞഞ് മാറാൻ ശ്രമിക്കുന്നുണ്ട്.. കാരണം അവർക്ക് ക്യഷ് മാതി.. നമ്മള് പിന്നെ നമുക്ക് നമ്മുടെടുത്ത് തെളിവുകളുണ്ട് അതെ നമ്മുടെ ടുത്തെ തെളിവ് നമ്മടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിര്ന്നു അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോ പിന്നെ അവര്. ആം മ്മ അത് ഒക്കെ കെ. എന്നാൽ ഞങ്ങൾ മാറ്റിത്തരാം നാളെ വന്ന് കൊണ്ടു പോകവാനുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ ഈ എന്താ വ്യാപാരത്തിനും. അതുപോലെ കഷ് ചോടാങ്ങളിലൊക്കെ നന്നായിട്ട് നമ്മളെ സാധാരണക്കാരെ ചൂഷണ ഷെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്.. കാരണം ഇതിപ്പോ വേറെ ആരെങ്കിലു ആണെങ്കിൽ ആഹ് ഓക്കെ ഇപ്പോ അതന്നെ വന്നത്. സാരല്ല അതന്നെ മതീന്ന് ള്ള രീയിൽ നിക്കും കാരണം അവര് അവരുടെ കോഡോൺള്ളത് കൊടുതയകും മറ്റ് നമുക്ക് കാണിച്ച് തന്നത് വേണങ്കി പീസുകൾ ഉണ്ടാവില്ല.. അവർക്ക് അവിടെ ഒഴിഞ്ഞ് കെടക് ണത്. വേറെൊരാളെ മേൽ തട്ട്
മ്ഹ് മ്മ്ഹ്..
ഇത്ര നന്നായിട്ട് ണ്ട് കാരണം അവര് ചിരിച്ചു കൊണ്ട് നമ്മളെ കൈത്തറ ക്ക്ണത് പോലെയാണ് അവര് ചെയ്യാ പൈസ മാത്രം മതിവർക്ക്..
മ്ഹ്. അപ്പൊ നമ്മൾ നമ്മുടെ സാമ്ര ദ്യം. ആഹ്. ഒരു സമയത്ത് നമ്മൾ കാണിക്കണം അവിടെയൊന്നും പേടിച്ചു നിൽക്കാൻ പാടില്ല..
ഇല്ല നമുക്ക് പറയേണ്ടത് മുഖത് നോക്കിട്ട്ന്നെ പറയണം..
അതെ
അപ്പൊ തന്നെ സെൽഫ് നമുക്ക് നമ്മൾ നമ്മളെ മേലൊരു ഒരു ഒരു ധൈര്യം ഉണ്ടാവും. നമുക്ക്തിനു കഴിയുംല്ല ആര് ചിന്താഗതിന്നാണ് നമുക്ക് പിന്നെ ആരോടും എന്ത്തും- തുറന്ന് പറയാൻ കഴിയും കാരണം നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല അയ നമ്മൾ ഇപ്പൊ എന്താലും പോയിട്ട് തന്നെ അയാള് കോൾ ചെയ്തിട്ട് അയാൾ എടുക്കുന്നില്ല അല്ലാണ്ട് നമ്മൾ നേരിട്ട് പോയത്. അപ്പൊ പിന്നെ അയാൾക്ക് നമ്മൾ വന്നപ്പോ തന്നെ ഒരുപാട് ഒത്തിരിയായി ഒരു ഒരുമാതിരി ഒരു ചിരി ചിരിച്ച് ആഹ് ഞാൻ വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾ എടുക്കാനായിട്ടാ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചു- അപ്പൊ അപ്പൊ പറയാ അപ്പൊ നമ്മുക്കെ മനസ്സിലാക്കുന്ന അവര് പറ്റിക്കുകയാണ് കാരണം നമ്മളോട് അത്രയും നന്നായി നിന്നിട്ട് പിന്നെ അങ്ങനെ കച്ചവട കാര്യങ്ങളൊക്കെ പറ്റിച അവര് പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ടാണ് നോക്കുന്നത് അതുകൊണ്ടായിരിക്കും.
ആഹ് അതെ ചെലവവാത്ത പീസ് കൊടുത്തയച്ചതാകും.
പിന്നെ അവര് പറയും ഇത് പ്രീമിയാണ് പുതിയത് മോഡലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമല്ലോ? അതെ ഞാൻ ഓർഡർ ചെയ്തത് ഇതും തമ്മില് ഹാ എന്താ ആനയും മുയലും തമ്മിൽ മാറ്റന്ന് പറയലോ അതുപോലെ മറ്റ രണ്ട് രണ്ട് രണ്ട് നമ്മള എനിക്ക് നമ്മൾ അത്ര ആഗ്രഹിച്ചാണ് എടുക്കണം അത്ര നമ്മള് സെർച്ച് ചെയ്ത് നമ്മള ഇഷ്ടത്തിന് ഒരു സാധനം അവരെ അടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവരെ അവർക്ക് ഇഷ്ടലത്തെക്ക് കൊടുത്തേക്കേണ്ട ആവശ്യം ഇല്ലല്ലോ?
ഇല്ല ഇല്ല അപ്പോ ഇനി അത് അവര് തിരിച്ച് അവര് തന്നെ അവരുടെ ചെലവിൽ തന്നെ മാറ്റിത്തരാ മതി
അതെ അവര് തിരിച്ച് ഇല്ല ഇല്ല അവര് തിരിച്ചു കൊണ്ടുപോയി കോളന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ബാക്കി ഫീസുകൾ തരാം ആ അപ്പൊ അതിന്റെ പൈസ നിങ്ങൾ നാളെ തരുവെന്ന് ചോദിച്ചു അപ്പൊ നമ്മളും പറഞ്ഞു കാരണം പിന്നെ ഈ കൊണ്ടുപോയതിന്റെ ആഹ് കൊണ്ടുപോയതിന് പകരമുള്ള പീസുകളെ പിന്നെ എത്തുള്ളൂ- അപ്പൊ നമ്മള് പറഞ്ഞ ഹാഫ് പൈസ നമ്മള് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ബാക്കി കൂടെ എത്തിട്ട്- ബാക്കി പൈസ തരാന്നരീതിൽ മ മറ്റേത്ത നമ്മുടെ അടു നിന്ന് മുഴുവൻ പൈസ അവർക്ക് കിട്ടിയാ പിന്നെ അവർക്ക് ഏത് രീതി കും കൊണ്ടുവന്നിടാം കാരണം നമ്മളിപ്പം ചോദിക്കാനല്ലേ കഴിയുള്ളൂ പൈസ ഇങ്ങോട്ട് നമുക്ക് പിടിച്ചഴിച്ച വാങ്ങാൻ കഴിയൂലല്ലോ?
കഴിയത്തില്ല- അപ്പൊ ഇനി നല്ലത് എന്തെന്ന് വെച്ചാല് മുഴുവൻ എത്തിട്ട് മുഴുവൻ സാധനം എ ഈ അവര് കൊണ്ടു വന്ന് വെച്ചത് തിരിച്ച് കൊണ്ടു പോയിട്ട് മാത്രം മതി ഇനി മുഴുവൻ കാശും കൊടുക്കുന്ന
അല്ലെങ്കിൽ നമ്മള് അവിടെ പറ്റിക്കപ്പെടുകാണ് കാരണം ഇന്നലെ തന്നെ നമ്മൾ ആതും ബേജാറായി നമ്മള് പറ്റിക്കപ്പെട്ട രീതിയിലാണ് ഇന്നലെ നിന്നത് കാരണം നമ്മൾ കോള് ചെയ്തിട്ട് അവർ ക ട്ടാക്കാ എടുക്കുന്നില്ല അപ്പൊ നമ്മള് ആകെ ടെൻഷനായി കാരണം അത്രയും പൈസ നമ്മള് ചെലവാക്കിയിട്ടാണ് ഒരു വീടിന് ഓരോ പണികള് എടുക്കുന്നത് അതിലൊരു പ പണിയാണ് ഈ അടിപ്പണി എന്ന് പറയുമ്പോ എത്രേ പൈസ നമുക്ക് വേണം ന്നി ഇങ്ങനെ നമ്മളെ പറ്റിക്കുമ്പോ അതെ അ ത് അത് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടാവില്ല നമ്മള് സ്വർണം പണയം വെച്ചോ അല്ലെങ്കി സ്വർണ്ണങ്ങൾ വി റ്റോ അല്ലെങ്കിൽ ആരുടെ അടുത്തിന്ന് കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പം അവര് അവരുടെ ലാഭങ്ങൾ ക്ക് മാത്രായിട്ട് നോക്കുമ്പോ നമ്മള് ഇവിടെ സാധാരണക്കാര് അതിൽ ബുദ്ധിമു ട്ടാണ് നമ്മടെ അടുത്ത് ഇല്ലല്ലോ നമ്മടെ അടുത്ത് കൊറേ പൈസ ഇണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആഹ് നോക്ക് അത് വേണ്ട അമ്മുക്ക് ആഹ് പൈസ അങ്ങ് ഒഴിവാക്കി ഇടാം അതിന് പറ്റില്ലാല്ലോ
ആഹ് അതെ അതെ ഇതന്നെ നമ്മള് കടോം കള്ളിയൊക്കെ വാങ്ങി ഉണ്ടാക്കുമ്പോ അവരങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആഹ് ആഹ് ഓക്കെ ശരി എന്നാ